ഹലോ
ആ
കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ടല്ലോ പറഞ്ഞോളൂ ചേട്ടാ എന്ത്ണ്ട്
പിന്ന ഓ എന്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു
ആ അസുഖ ഒക്കെ എങ്ങനെ
ആ അസുഖം ഒക്കെ ഇങ്ങനെ ഒരു സൈഡക്ക്ൂടെ പോന്നു നല്ല ഹോസ്പിറ്റലില് പോണം മരുന്നൊക്കെ കഴിക്കുന്നു ഉം
ആ
ഇന്നലെ ഹോസ്പിറ്റലിൽ പോണമായിരുന്നു ഹോസ്പിറ്റലിൽ പോയി
ഉം വേറെ ആരുണ്ടായിരുന്ന്
വേറെ വൈഫുണ്ടായിരുന്നു
ആഹ് എന്റെ അന്നാ പോയത്
ഉം ആ രാവിലെ ഇന്നലെ ഞങ്ങള് പോയി ട്രെയിന് ആണ് പോയത്
ആ തമ്പാനൂര് ഇറങ്ങിയല്ലേ
ഉം അഞ്ചേ നാടിന് പോയി തമ്പാനൂരിറങ്ങി തമ്പാനൂർ അവിടുന്ന് പിന്നെ അട്തൊരു വസ്സ് കാരണം
ഉം
പിന്നെ അത് കഴിഞ്ഞ് ആ ബസ്സ് ഇറങ്ങിട്ട് അവിടുന്ന് പിന്നെ വേറൊരു ബസ്സ് കേറണം
ഉം അപ്പൊ രാത്രിയും രാവിലെ പോയോ
ഇല്ല എട്ട് എട്ട് മണിക്കാണല്ലോ അഞ്ചു നാള് ഞങ്ങള് വീട്ടിന്ന് ഏഴ മണിയാ ഒറങ്ങി
ആ അതെ ശരി അപ്പൊ ഭക്ഷണൊക്കെ എങ്ങനെയായിരുന്നു
ഭക്ഷണം ഇല്ല പുറത്തുന്ന് നമ്മളുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ
ആ
അതൊ ഇത് ഈ ആയിരം പേദം ഇല്ലേ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുറത്ത് ഒരു പത്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ പുറത്തെ ഭക്ഷണം പറ്റത്തില്ല ഭക്ഷണം നമ്മള് വ ഉണ്ടാക്കി കൊണ്ടുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചെക്കത്തെ ലഞ്ചും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുപോയി
ആ ശരി ആ
പിന്നെ തന്നെയല്ലേ ഇപ്പൊ ഹോട്ടലുകളിൽ കേറി ഹോട്ടലുകളിൽ കേറി വിശ്വസിച്ച് വെള്ളമൊന്നും കുടിക്കാനും പറ്റത്തില്ലല്ലോ ആ അത് രണ്ടറം ജില്ല എന്ന് പറയുന്നു
ആ വെള്ളത്തീന്നല്ലേ എന്ത ഏതു തരം വെള്ളൊക്കെ അവര് ഉപയോഗിക്കുന്ന എന്നൊക്കെ ആർക്കറിയാം പ്രത്യേകിച്ചും ഇപ്പ മഴ സമയങ്ങളൊക്കെ അല്ലേ മഴയത്ത് വൃത്തിയില്ലാത്തട്ത് ന്നൊക്കെ വെള്ള എടുക്കുന്ന വെള്ളം ഒക്കെ ആണെങ്കി നമ്മള് അറിയാൻ പറ്റത്തില്ല
എല്ലാരും ആ ബിസിനസ്സ ഒക്കെ അല്ലേ അപ്പൊ ലാഭേ്ചയല്ലേ നോക്കുന്നത് ബിസിന വ കൂടുതലും നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ അന്ന് വിചാരിക്കുന്നത് കൊറച്ചുരുക്കം ആളുകളെ ഉള്ള ആഹ അത് കൊണ്ടുപോയി കഴിക്കുന്ന തന്നെ നല്ലത് വെള്ളം എല്ലാം കൊണ്ടുപോയാ കുടിക്കാൻ
ആഹ് വെള്ളം കൊണ്ടുപോയി പിന്നെ നമ്മള് ഇവിടുന്ന് ഫ്ലാസ്നകത്ത് വെള്ളം കൊണ്ടുപോയി വെള്ളം കൊണ്ട്പോയി ടെ ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം തീർന്നു പിന്നെ അതിനടുത്തൊരു കടയുണ്ട് ഒരു ചേച്ചിയുടെ കടയുണ്ട് അവിടെ അവര് ചൂടുവെള്ളം ഇവിടെ വരുന്ന ജോഗികൾക്കുള്ള പത്്യത്തിന്റെ ആഹാരം ഒക്കെ അവിടെ കിട്ടും
ഉം ശരി
അപ്പം അവിടെഈ പ്രാവശ്യം ഭക്ഷണം ഇല്ലായിരുന്നു പക്ഷേ ഈ ഗ്യാഫിൻ ഗ്യാസിറെ കുറവ് മൂലമേ കുറവ് കാരണം അവര് ചോറും ഒന്നും ഉണ്ടാക്കില്ല കഞ്ഞി ആയിട്ട് ഓ നമ്മള് പിന്നെ നമ്മള ഈ ഭക്ഷണം ഉണ്ടായിരുന്ന എന്നന്നെ അവിടുന്ന് പിന്നെ തിരിച്ച് ഒരു പാത്രം വെള്ളം എടുത്തൊണ്ട് ഞങ്ങള് പോയിരുന്നു
ആ അത് ശരി ആ ആ് പുറത്തുന്ന് കുടിക്കാതിരുന്ന അത്രയും നല്ലത്
ഉം
ഉം ആ എത്ര നാള കഴിക്കണ ഇന മരുന്ന് ഇനി ഇനി എത്ര നടത്താൻ കൊണ്ട്
ഇപ്പൊ ചെന്ന കഴിഞ്ഞപ്പോ അവര് രണ്ടു മാസം രണ്ടു മാസത്തേക്കാ തരുന്നത് രണ്ടു മാസത്തേ വരുന്ന ഒന്നും ഇനിയിപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ചല്ലണം അന്നരം വീണ്ടും രണ്ടു മാസത്തേക്ക് രണ്ടു മാസം രണ്ടു മാസത്തേക്ക് ആ വരും പിന്നെ ഇതിന്റെ മെയിൻ ആായിട്ടുള്ള ഒരു ആഹ അത് കുറച്ചനാള് കഴിക്കണം മെയിന ആായിട്ടുള്ള ഒരു മരുന്നുണ്ട് അത് വർഷത്തി ഒരു പ്രാവശ്യമാ കഴിക്കുന്ന
അത് ശരി ആ
അതിന് ഭയങ്കര പത്യവും കാര്യങ്ങളൊക്കെ
ഉം എടിച്ചല് കൊറവുണ്ടോ
ആഹ കഴിച്ചല് കൊറവുണ്ട്
ഉ ആഹ നല്ലതാ അങ്ങനെ
ഉം നമ്മുടെ അടുത്തന്ന് ഒരുപാട് ആൾക്കാാര്
പോുന്നുണ്ട് ആ ആ ആയുർവേദത്തിക്കൂടെ മാറുന്നെങ്കിൽ നല്ലതാണത്
ഉം
ഈ അലോപ്പതി കഴിച്ച് ഉ കഴിക്കുന്നരിക്കതല്ലോ പതി അപ്പഴത്തേക്കട്ടാ ഉള്ളത് കഴിച്ചൊണ്ടേ ഇരിക്കെ ആയുർവേദം കഴിച്ചു മാറിയ നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്
ഉം
ഉം നമ്മുക്ക് ഭാവിക്കും നല്ലതാണ്
ഉം
പിന്നെ മോളൊക്കെ വിളിക്കാറുണ്ടോ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട്ണ്ട് വിളിക്കാറുണ്ട് ആഹ സുഗയിരിക്കുന്നു അതെന്താ
പിന്നെ വീട്ടില എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളോ
വേറെ വിശേഷങ്ങ പ്രത്യേകിച്ചു ന്നും ഇല്ല മക്കളൊക്കെ എന്താ കൊടുക്കുന്നു
ആ മക്കളൊക്കെ ഇങ്ങനെ പോന്ന മക്കളൊക്കെ പഠിക്കുന്നു പഠി പ്പൊക്കെ ഞാൻ നടന്നോണ്ടിരിക്കുന്നു
ആ
ഉ കുടുപ്പം ജോലിക്കൊക്കെ ശ്രമിക്കയൊക്കെ ചെയ്യുവ മോനാ ആ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഒന്നും ആയില്ല ആ പി എസ് സി ഒക്കെ ഇന്ന് കൊച്ചിങ്ങ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്ോ രോന്ന രോന്നോ ഒന്നും അങ്ങോട്ട്
ആഹ ശരി ശരി ഉ
ഉം ജോലിയുടെ കാര്യല്ലേ ഗവൺമെന്റ് ജോലിയൊക്കെ പാടല്ലേ
ആഹ അതെ അതെ
പോല ഉം പിന്നെ ഞങ്ങള് ഇങ്ങനെ പിന്നെ എന്തെങ്കിലും വല്ലാതെ നോക്കണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല പൈസയുടെ പൈസയുടെ കുറവ കൊണ്ട് ഒന്നും അങ്ങനെ എല്ലാം ഒ നമ്മ വിചാരിക്കുന്ന കാര്യ
ഉം
ഉം പിന്നെ അവിടെപ്പ പിന്നെ എന്തുവാ പ്രത്യേകിച്ച് പരിപാടി
പ്രത്യേകിച്ച് പരിപാടിൊന്നുംല്ല ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു അല്ലാതെ
ഉ വീട്ടിൽ തന്നെ ഇരിക്കുവാ ആഹ ശരി ആ പിന്നെ പുള്ളിക്കാരീ ജോലിക്ക് പോന്നോ
പുള്ളി കാരിക്ക്‌ ഇപ്പ ഇല്ല കടക്കിടക്ക് ഉണ്ട്
ഉം ഇങ്ങനെ പോത്തേടല്ലേ
ആഏ ആ ഓരോരുത്തടെ ഇങ്ങനെല്ല ലീവ് എടുക്കുമ്പോ ആ വേക്കൻസിയില്
ആഹ് ശരി ഉം ഉം പിന്നെ വേറെന്തോണ്ട് നാട്ടിലൊക്കെ എന്തോണ്ട്
ഓ നാട്ടീ പ്രത്യേകിച്ചൊന്നുമ ഇല്ല ഇങ്ങനെ മഴയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ വിടെ
ആ നല്ല മഴയാണോ
ഓ വല്യ മഴയില്ല ഇപ്പം രണ്ട ദിവസം കൊണ്ട് മഴ കുറവല്ലേ ഇടക്കിടക്ക് ഇന്നും വൈകുന്നേരം വന്നും ചെറതായിട്ട ചാറി
അത് ശരി ആഹ് ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട് ഇവിടൊക്കെ ഇടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട്
ഉം
ഇടക്ക് ഇടക്ക് പെയ്യുന്നുണ്ട് അതേപോലെ അങ്ങ് തെളിയുന്നുണ്ട്
ഉം പിന്നെ വേറെ എന്താണ് വേറെ പിന്നെ നമ്മടെ പുതിയ ഭരണം വന്നു
ഉം
നിങ്ങള്ൾ സ്ത്രീകൾക്ക് ഇപ്പം സൗജന്യ യാത്രയല്ലേ ള്ള കാണുന്ന ബസ്സിനകത്ത് ബസ് പ്രിയശ നി ബസല്ലാം വിസല്ലാം എന്തോ ഫുള്ളാണ് എന്നാല നമ്മള് വൈഫിനും അവര് ഇന്നലെ ആദ്യട്ട് അമലദർശിനി കയറുന്നത് രണ്ട രണ്ട് മൂന്ന്ബസ് നകത്ത് അവർക്കും ഫ്രീ കിട്ടി
ആ അത് ശരി ആ അത് കാര്യയല്ലോ
ആ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ പിന്നെ പതി അഞ്ച് രൂപയുടെ പതിനെട്ട് രൂപാടെ അല്ല ആ ബസ്സ് ഫുള് അങ്ങനൊആയിരുന്നു സ്ത്രീകളായിരുന്നു ഞങ്ങള് പുരുഷന്മാര് കുറച്ചു പേരെ ഉള്ളായിരുന്നു
ആഹ് ശരി ആ നാട്ട അത്രയും കാര്യആയില്ലേ ഉം ഉം പിന്നെ ഒന്നുവില്ല ഞാനും പ്രിയദർശിനിയിലൊക്കെ കേറി കേറിയ നമ്മക്കും ആ നമ്മക്കും
എങ്ങനെ ഉണ്ട്എക്സ്പീരിയൻസ് പ്രിയദർശിനി കേറിയിട്ടുള്ള അനുഭവം
ഓ നമ്മള് സാദാരണ പോലെ തന്നെ പിന്നെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് നമ്മൾ കറക്റ്റ് എ അപ്പൊ ഇത് പറയണം കറക്റ്റ് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് എടുത്താ മതി പിന്നെ അത് എല്ല നമുക്ക് കേറിട്ട് ചുമ്മാ അങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ മറ്റേത് പോലെ തന്നെ ചെയ്യണം പൈസ കൊടുക്കണ്ടന്നെ ഉള്ളൂ
ആ പൈസ കൊടുക്കണ്ട ആ സീറോ ടിക്കറ്റ് അടിച്ച് തരും
സീറോടിക്കറ്റ് അടിച്ച് തരും അങ്ങനെ അടിച്ച് തന്ന് അവർക്കും കണക്കറിയുണ്ടായോ എത്ര പേരിങ്ങനെ കേർന്നന്നെന്നും എത്ര പേർക്ക് ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നുന്ന്‌ ക്കെയുള്ള അതിന് വേണ്ടിയ അവർക്ക് കണക്ക് കൊടുക്കണോന്നല്ലേ പറയുന്നെ പിന്നെ ഒരു ഒരുപറ്റം ആള്കള് നല്ലതാ ഒരു പറ്റല്ല ഇതിപ്പോ കൂടുതലും വരവള്ളവരാണ് ഇതിന് ഇത് യൂസ് ചെയ്യുന്ന അപ്പ അല്ലാത്തവര് ഇപ്പൊ എന്നും പോന്നില്ലല്ലോ
വരുമാനമുള്ള ആൾക്കാരെ ജോലി ജോലിക്കാർക്കൊക്കെ നല്ലതാണ്
ജോലിക്കാർക്ക് നല്ലതാണ് അവര് ക്കൊ ഒ നല്ല വരുമാന്വണ്ട് അവർക്ക് എങ്ങനെ ആയാലും പത്ത് നാലായിരം അയ്യായിരം രൂവെക്ക് ക്കെ ഒരു മാസം അവർക്ക് സേവെയ്യാൻ പറ്റും ഇതിൽ നിന്നു
ഉം
വണ്ടികൂലി ഇപ്പൊ കൊറേക്കെ ആഹ്
ഉം പ്രൈവറ്റ് ബസ്സുകാരുടെ വയറ്റത്താ അടിച്ചിരിക്കുന്നെ ഇപ്പം പ്രൈവറ്റ് ബസ്സുകാരുടെ പല ഇതും കണ്ടില്ലെ അതിന അത്ത് അവര് പറയുന്ന പല സ്ഥിരവായിട്ട് വരുന്ന ആൾക്കാര് പോലും ഇപ്പം അവരുടെ ബസ് കേറുന്നില്ല അവര് മാറി നിക്കുക ബസ്സുണ്ട് കെട്ടൊ ബസ് പ്പോ ബസ് ഇഷ്ടം പോലുണ്ട് കാരണം ഇന്നലെ ഞങ്ങള് ഞങ്ങള് ഇന്നലെ ഇന്നലെ ഞങ്ങള് തിരുവനന്തോരത്തും കാട്ടാകട യും ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ഇഷ്ട്ടം പോലെ
അതാ ഒണ്ട് നമ്മുടെ ഈ വെറും കുഗ്രാമത്തിലൊക്കെ ഉള്ളൂ അങ്ങനില്ലാതെ ത്തെ അല്ലാത്തടുത്ത് ഒക്കെ ഉണ്ട്. കെ എസ് ആർ ടി സി ഓടുന്നടുത്ത് ഓർഡിനറി ഓടുന്നടുത്തക്കെ ഇതും ഒണ്ട് കൊഴപ്പോല്ല
പിന്നെ വേറെ
ആ വേറെന്നുംല്ല ശരി എന്നാ പിന്നെ വിളിക്കാം ഉം ശരി ഓക്കെ അതെ